ഹലോ.
ആഹ് കേക്ക്ല്ലാ?
ആഹ് കേക്കാം കേക്കാം ഇപ്പോ കേക്കാം ആഹ് ആഹ് എന്തോണ്ട്? ആഹ് ആഹ് ഇന്ന് മഴയൊക്കെ ഉണ്ടോ?
ന്ന് മഴ കുറ.
ആഹ് ആഹ് ന്ന് ഇവിടൊക്കെങ്ങ് വെയിലാ.
ആഹ് വെയില് കുറഞ്ഞൊരു വെയിലൊക്കെണ്ടായിനി അല്ലാതെ. ആഹ് അത് ശെരി ആഹ്. ആഹ് ആഹ് അത് ശരി ആഹ് ഇബ്ടെ അങ്ങന് ത്തെ വെയിലൊന്നു. ല്ല്യ ഒരു മങ്ങ്യ ലെ രീതിലിങ്ങനെ എന്നാലും ഞമ്മളെ ഡ്രസ്സുകളൊന്നും ഉണങ്ങ് ണ്.
ആഹ് ഇവിടെ ഡ്രസ്സൊക്കെ ഉണങ്ങും നല്ല പോലെ വെയിലടിക്കുന്നുണ്ട് ഇടക്ക് മഴക്കോൾ കെ. റുന്നുണ്ട് പിന്നെ ഇടക്കിടക്ക് ഉം ഒ ഇടക്ക് ഒരു തവണ എങ്ങാട്ടൊന്ന് പൊടിച്ചതേ ഉള്ളൂ. ള്ള് അല്ലാതെ നല്ല വെയിലുണ്ട് ആഹ് ആഹ് കുഴപ്പല്ല്യ. ഇന്നലേം മിനിയാന്ന് ര.
ഉം ഉ അത് ശരി ആഹ്. ആഹ് ഇന്നലേം മിനിയാന്നൊക്കെ നല്ല ആഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ എത്തി കൊട്.
ഓ ഓ അത് ശെരി ആഹ് ഹ. ആ എനിക്ക് പിന്നെ മക്കൾക്ക് പോ പോണ്ടാന്ന് പറഞ്ഞ പനിയായിരുന്നു രണ്ട് മൂന്ന് ദിവസായി പോയിട്ട് ഞ് നാളെ വിടണം.
ആഹ് ശരി ആഹ.
കുട്ടി ഉണ്ട് ടി വി കണ്ടോണ്ട് ഇരിക്കുവ.
ആഹ് ശ്.
ഉം ഉം അതുകൊണ്ട് വേറെ പണിയൊന്നും നടക്കത്തില്ലല്ലോ.
ഇല്ല ല്ല ല്ല അ അ ആഹ് ഓലെന്നെ നോക്കാനെ സമയം. ണ്ടാവുള്ളൂ ഉം.
സമയം അത്രേ അത്രേ ഒള്ള് മ്ഹ് മ്ഹ്. ണ്ട് അയ്ന്റെടയ്ക്ക് ഉള്ള സമയങ്ങളിലും ആഹ് ഉവ. ട്ട്യാള് മോ മോൻ ആറി പഠിക്കുന്നു മോള് ഒന്നാം ക്ലാസ്.
ആഹ് അത് ശരി ചെറിയ മക്കളാ ലെ.
ആഹ് ആഹ് എന്നാ കു പെ ഏ അവ മോള്. ഇച്ചിരി ഇത പരിശ ഉം ഉം പറഞ്ഞാലൊക്കെ കേക്കുന്നെന്.
ആഹ് ആഹ് ആ ഓലെ ഞമ്മള് പെൺ മക്കളാവുമ്പോ കുറച്ച് സ്വാതന്ത്ര്യം അധികം കൊടുക്കും.
ആഹ് ആഹ് ഹും ഹും ഹും മ്ഹ് ആഹ്. എവ്ടെ മക്കളെത്ര പേരാ?
ഇവ്ടെ നാല് പേര്ണ്ട്. ആഹ് ആഹ് ഉം മൂത്തോല് ക്കെ കൈ ഉം പ്ലസ്. ടു കയ്ഞ്ഞ് രണ്ടാളും പ്ലസ് ടു കയ്ഞ്ഞോല് ആ ഒരാള് പ്പം മ് പത്തില്. പഠിക്ക്ണ് ഒരാൾ ഏഴ്ലും പഠിക്ക്ണ്.
ഓ അത് ശരി ഏ ഏ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി എന്തോ പോവാനാ?
വല്യ മോന് പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പഠിക്കാണ്. ആഹ് അപ്പോ ഫോട്ടോഗ്രാഫറൊക്കെ ആയിട്ടങ്ങനെ. ആഹ് ആഹ് രണ്ടാമത്തെ മോന് ഐ ടി എ പഠിക്കാണ്.
ഓ അത് ശരി ആഹ് ആഹ് ആഹ് ന്തേലും ജോലി സാധ്യതയുള്ള ഫീൽഡൊക്കെയാവുമ്പോഴെ പെ.
ആഹ് ആഹ് ജോ ആഹ പ്പ പഠിക്ക അങ്ങനെ ന്നെ പഠിക്കാണ്. നമ്മള്പ്പോ എല്ലാരും ഗവൺമെന്റ് മാണം പറഞ്ഞാല് പ്പം നട.
ഓ അതൊന്നും നടക്കത്തില്ല പിന്നെ അതിന്റെടയ്ക്ക് ഈ എന്തുവാ പോലീസ് ടെസ്റ്റും. ഈ ആർമി ടെസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വെറുതെ ഒന്ന് നോക്കണം.
ആഹ് അതൊക്കെ നോക്ക.
ആ ആ അതൊക്കെ നോ ക്കി പ്ലസ് ടുന് പഠിച്ചോണ്ടിരിക്കുമ്പോ ഈ നേവിയിലൊക്കെ വിളിക്കുവായിരുന്ന്. ആഹ് അപ്പോ ടെസ്റ്റ് ഒക്കെയുണ്ട് അപ്പോ എടക്ക് പോയി നോക്കണം. ഉം നമുക്ക് ലക്ക് ഉണ്ടെങ്കി ചെലപ്പം കിട്ടുംമല്ലോ ങാ മ്ഹാ ഹാ അപ്പൊ അതൊക്കെ നോക്കണം മ്മ് ഹ് അതാവുമ്പം പിന്നെ ഫി ഫിസിക്കലൊക്കെ നോക്കിയാൽ മതിയല്ലോ, ഫിസിക്കലൊക്കെ ഫിറ്റാണെങ്കിലെ പിന്നെ, വല്യകുഴപ്പംല്ല ഉം മ്മ് നല്ലാനു കൂല്യങ്ങള്ളെല്ലാമൊണ്ട്‌ കേന്ദ്രഗവണ്മെന്റിന്റെ കിട്ടുവാന്നെങ്കിൽ എല്ലാം മക്കളേ പഠിപ്പി ക്കുന്നേന് വരെ പൈസയ അവര് തരും. ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചാലും, അല്ലാതെ പഠിപ്പിച്ചാലും മാസം തോറും
ഉം ഉം ആ ആ ശരി ആ ശരി.
ഉം ഉം അപ്പൊ അങ്ങനെയൊക്കെള്ളത് നോക്കിയ നല്ലയ. ഉം ഉം ഉം ഉ ബാക്കി മോശോന്നല്ല,
ആഹ് ശരിയാണ് അമ്മള് അറിയില്ല അറിയില്ല പിന്നെ അതൊല മക്കള് ഓ ഓരോ മേഖലേൽ കൂടെ പോവുല്ലേ.
ആ ആ ബെനിഫിറ്റ് ഉള്ളത് ഞാനങ്ങ് പറഞ്ഞന്നേ ഉള്ളേ. ഹ് ഹ് ഹ് ങ് ഗവൺമെന്റ് ഇതുപോലുള്ളത് ആർമി പോവാം പിന്നെ അർമ്മിയാൽ നല്ല ബെനിഫിറ്റ് ഉണ്ട്.
ഉം ഉം.
പിന്നെ വീഡിയോ എഡിറ്റിംങൊക്കെ നല്ലയാ ഈ വന്ന കാലത്ത്,
ആണ് പക്ഷെ ആഹ് അതൊക്കെന്നെയാണ് പക്ഷെ വർക്കൊക്കെ കൊറവാണിപ്പൊ.
കൊറവാ, പിന്നെ നമ്മള് അതൊരു ലക്കാ. നമുക്ക് ഒത്തിരി വർക്കൊക്കെ കിട്ടി ഒരു ഇതാവണെങ്കിൽ കുറച്ചു നാള് എടുക്കും. ഒന്ന് പേരും ഇതൊക്കെ പിടിച്ച് ആഹ് പേര് ഓരോ ഒരു ഇതൊക്കെ
ആഹ് അതാണ് പിടിച്ചു വരുമ്പോത്തിന് കൊറെ ടൈം എടു
ആ ടൈം എടുക്കും പിന്നെ അയ്ന് നല്ല ഫിനാൻസും ഒക്കെ മുടക്കണോന്നോന്നല്ലിയോ ഹെലിക്കാമോ അതുപോലെയുള്ളയൊക്കെ കൊറെ. സാനങ്ങളൊക്കെ മളയിൽ വേണ്ടേ സ്വയം ചെയ്യുവാന്നെങ്കിൽ ഒര ഒരാടെ കീഴിലാണെങ്കി പിന്നെ അതൊന്നും പ്രശ്നവല്ല.
അല്ല, ഒരാള കീയിലഅല്ല ആങ്ങളെ പാട്ട് ക പാ ട്ടാരനാ അപ്പൊ ഓന്റെപ്പം കൂടിയാട്ടങ്ങനെ.
ഓ അത് ശെരി പാട്ടന്ന്പറഞ്ഞാ എങ്ങനെയാ? ഇതിലൊക്കെ പാടുന്ന
ആ യൂട്യൂബിലൊക്കെ പാട്ട് പാടീടലുണ്ട് ഷാംഷമീർ പറയും മ് മ്
ഓ ഓ സ്റ്റാർ സിംഗറാണോ അതേതാ?
സ്റ്റാ സ്റ്റാർ സിംഗറല്ല ഷാംഷമീറ് ഉം ഉം ഉം പ ആഹ് പാട്ട്. ഉം ഓൻ യൂട്യൂബിലൊക്കെ പാട്ട് പാടിടലു മലയാ ഹിന്ദി ഒക്കെ മലയാളാക്കിയാട്ടൊക്കെ.
ഓ ഓ അങ്ങനെ ആഹ് ആ ആ അങ്ങനെയൊക്കെന്നെങ്കി
ഉം അങ്ങനെയൊക്കെ ഓൻ അങ്ങനെക്കെ ഇടലണ്ട് അപ്പൊ ഇവൻ ഒന്റൊ പ്പം കൂടിയാട്ട് വിഡിയോ എഡിറ്റിങൊക്കെ പഠിച്ച് അങ്ങനങ്ങനെ.
ഓ ഓ ഓ അത് ശെരി ആഹ് ആഹ് ആഹ് ആഹ് ആഹ്. അങ്ങനൊക്കെയാണെ പിന്നെപ്രശ്
ആ ആ അങ്ങനെ സാധനങ്ങളൊക്കെ ഒരുവിദൊക്കെ വാങ്ങി അങ്ങനെ അങ്ങനെ ഒത്തു പോണുണ്ട്.
ഓ ഓ ഓ അത് ശെരി ആഹ് ആഹ്.
ക്യാമറയും കാര്യോക്കെ നല്ല സംഖ്യയാണല്ലോ.
ആഹ് ആഹ് എന്തോ?
ക്യാമറക്കൊക്കെ നല്ല ഉം ഉം ആ കേക്കില്ല.
ആ കേട്ടില്ല. ഇടക്ക് ഏ പോയി ഒന്ന് പറഞ്ഞേ എന്തോ കേട്ടില്ലാരുന്ന.
ഏ അത് ശെരി ക്യാമറെക്കൊക്കെ നല്ല പൈസ അറിയാ
ആന്ന് ആന്ന് ആന്ന് ഹെലിക്കാമിനൊക്കെ ആഹ് അതൊക്കെയല്ലയോയിപ്പഴത്തെ രീതി. എടക്ക് അത് ഭയങ്കര ഇതാരുന്നു പിന്നെ ഈ കൊറോണക്കെ ആയപ്പഴല്ലയോയിതൊക്കെ ഡൗൺ ആയെത്. ഓളെടെക്ക് ഹെലിക്കാമൊന്നുമില്ലാത്ത കല്യാണങ്ങളൊന്നു ഇല്ലാരുന്ന്. ത് ഭയങ്കര ആർഭാടവാരുന്നു ഇതങ്ങ്. ആഹ് അങ്ങനെ കൊറോണ കേറിയടിച്ചപ്പോഴാ പിന്നില്ലേ ആരെയും വിളിക്കാതെക്കെയല്ലായിരുന്ന പത്തോ ഇരുപതോ പേർടെ കല്യാണൊക്കെയായി ഇതങ്ങ് ഒത്തിരി ഡൗൺ ആയി. ഇപ്പം പിന്നെ വീണ്ടും നല്ലെയി ഇതായിട്ടെക്കെ കേറി വെരു
ആഹ് ഇപ്പൊ നല്ലതീല് വെരുന്നൊണ്ട്.
ആഹ് ആഹ് ഇപ്പയിങ്ങെനെ കല്യാണങ്ങളൊക്കെയായി. ഇ സെറ്റായി. സെ പുതിയ പഴയ സെറ്റപ്പ് പോലെക്കെയായി വെരുവാ. എന്നാലും ആയില്ലത്രേം. ഉം ഉം ങ് കല്യാണവർക്കെക്കെ കി ട്ടിയ നല്ല എമൗണ്ടാന്നല്ലോ. പണ്ടേ നാപ്പതും നാപ്പത്തഞ്ചുക്കെയാരുന്ന.
ഉം ഉം ഉം
തിലും നല്ല എമൗ ണ്ട. ഒര് മിനിമമൊരു ആ മിനിമമൊരു വെറുതെയൊരിതെ ടുത്ത് കൊടുക്കണമെങ്കിത്തന്നെ പത്തും പതിനെഞ്ചും കൊടുക്കണം. ആഹ് ഈ ആ ഫോട്ടോ
ആഹ് അതന്നെ വീഡിയോല് ഉം അയിനന്നെ വർക്ക് കൊറവാണിപ്പൊ എന്നെന്നാലും.
ആയിശേരി
ഉം ഓൻ പിന്നെ തുടങ്ങിട്ടേള്ളൂ ആ ആ തൊടങ്ങിട്ടേള്ളൂ. ആഹ് സീസണൊക്കെയാകണെല്ലേള്ളൂ.
ആഹ് സീസണായാൽ നല്ല പോലെ വർക്കങ്ങ് കിട്ടും. പിന്നെ ഒന്ന് പ ക്ളെച്ച് പിടിക്കണം.
അതാണ് ആഹ് ഇൻസ്റ്റയിലൊക്കെട്ട് അങ്ങനെ നിന്നോണ്ട് റെഡിയായി കിട്ടണം.
ആഹ് ആഹ് ആഹ് കിട്ടിയാ പിന്നെ കൊഴപ്പമില്ല കേട്ടോ ഇതുകൊണ്ട് നല്ല എമൗ ണ്ട് കിട്ടും. ഒരെണ്ണത്തിന് തന്നെ നമ്മുക്ക് വള വല്യയങ്ങ് ചെലവൊന്നുയില്ലല്ലോ. പിന്നയിങ്ങോട്ട് ആവമ്പെടുത്തേനെ വെല്യേ മെടക്ക് മൊതലൊന്നും വെല്യേ. ഇതില്ലല്ലോ. ആദ്യത്തെ ഒര് മെടക്ക് മൊതലല്ലേയൊള്ളൂ. ആഹ് ആഹ് നേരത്തെയാണെലേ ഫിലിമ് അങ്ങനെയെക്കെ മേടിക്കാരുന്നു. ഇപ്പൊ അങ്ങനൊന്നുല്ലല്ലോ. ലോ. നീ പണ്ട് ആഹ് ആഹ് ആഹ് ആയി ഇപ്പയങ്ങനൊന്നുയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കൊഴപ്പയില്ല. എങ്ങനെയായലും. വർക്കൊക്കെ ഒന്ന് ഇതായിട്ട് പിടിച്ചാ പിന്നെ ആ റെഡി ആയി ട്ടൊക്കെയൊന്ന് പിടിച്ച് കിട്ടിയാ ക്ളെച്ചായി പോം. പിന്നെ ഗൾഫിലൊക്കെ പോ ആ ഗൾഫ ഇതുകൊണ്ട് പോ ട്ടുവായിലല്ലോ. ഇല്ലയോ? ആഹ് ഇതൊ ഇതാണ് എന്നായിത് വെല്യയിത് കാരണം ഇപ്പഴത്തെയൊള്ള സാധനങ്ങള് മൊത്തോം നാട്ടിലല്യേയിത്. ഉം ഉം ഉം
പിന്നെ ദുബായില് ഇണ്ടു തോന്നണ്. ദുബായില് ആ വല്യൊരു ആഹ് ആഹ്
ആഹ് അതെ അതിനെപ്പറ്റി എനിക്കറിഞ്ഞൂടാ കോ
ഉണ്ട് തോന്നുണ്ട്. ഉറപ്പയറിയില്ല അങ്ങനെക്കെ പറയണ കേട്ട് ഞാനെങ്ങനെ അൻ നമ്മളിങ്ങനെ അന്വേഷിക്കുവല്ലോ. അവടെ പോയാ മെച്ചണ്ടാവോ എന്തോയവെരെയെക്കെറിയാനിങ്ങനെ. ഉം നമ്മളെ മക്കളെ ഭാവിയല്ലേ നമ്മക്ക്.
ആഹ് ആഹ് ആന്ന് ആന്ന് ആന്ന് ആഹ് ആഹ് ആഹ് നാട്ടി നിന്നാ നല്ല സ്കോപ്പായിനി ഇത്രേയും നാള് ഇന്നാളെക്കെ നല്ലിതാരുന്നു. ഇനിയും നല്ല പോലെയാവുവോയി
ഉം ഉം ഇപ്പൊ എല്ലാത്തിനും വേണോല്ലോ ക്യാമറില്ലാത്തൊരു
ഓ ഇല്ലില്ലില്ല. വെല്യ ഗ്രാൻഡായിട്ടുള്ള ഏത് ചെറുത് നടത്തിയാലും ഇതൊണ്ട്. ആഹ് ആഹ് ആ അയ കാണം ഇതും നടക്കും ഉം കൊഴപ്പൊന്നൂല്ല നല്ല പോലെ ആവിക്കിടും പിന്നെ കൊറേ ബിന്ദ് വെല ങ്ങളോ അങ്ങനൊക്കെ ഉണ്ടെങ്കി അവരോടൊക്കെ പറ ഞ്ഞാലേ നമ്മുടേത് എടുക്കുവല്ലോ അങ്ങനെയൊക്കെയുണ്ടേ എടുക്കാ. ഉം ഉം ഉം
അങ്ങനെയൊക്കെ ആവുമ്പോ ഞമ്മ ഞമ്മളതന്നെ സ്വന്തായിട്ട് വരും വർക്കൊക്കെ സ്വന്തായിട്ട് അങ്ങനെ വരും.
കിട്ടുവല്ലോ പിന്നെ ആഹ് പിന്നെ ഇതൊക്കെ ഒരു ബിസിനസ് അല്ലയോ കുറച്ച് എമൗണ്ട് ഒക്കെ ആദ്യം കുറച്ചൊക്കെ കൊടു ത്ത് കഴിയുമ്പഴത്തേനെ ആ അപ്പൊഒരു പേരൊക്കെ വരും പിന്നെ എടുക്കുന്ന രീതിയൊക്കെ വെച്ച് ഇപ്പൊ എല്ലാംങ്ങ് പിന്നെ ഇൻസ്റ്റയിലൊക്കെ എല്ല്യോ ഇതിപ്പോ ഇട്ടിട്ടിട്ട് അങ്ങനെയൊക്കെഅ ല്ല്യോ പഴയപോലെയ ല്ലല്ലോ ഫോട്ടോഗ്രാഫിയെ വേറൊരു രീതിയിലൊക്കെ എല്ല്യോ അവരുടെ സ്റ്റൈലില് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയൊക്കെ ആണെങ്കി അങ്ങ് ആഹ് കയറി കേറും പിന്നെ കുഴപ്പോംല്ല അങ്ങനാന്നെ
ഉം ഉം അല്ലാപ്പൊ ഞമ്മള് അനുസ് സ്വന്തം ആ ആ ആ ആണുങ്ങളെട്ത്തന്ന് ഞമ്മക്ക് കിട്ടീട്ട് ഒന്നും ആവൂലല്ലോ
പയേന്തോ
ഞമ്മളെ അഹ് ഭർത്ത ഹസ്ബൻഡിന്റെ അടുത്ത്ന്ന് സ്വന്തമായിട്ട് കിട്ടീട്ടൊന്നും ആവൂ ലല്ലോ മക്കളട്ത്തുന്നുങ്കൂടി കി ആഹ് ഉം ആ നിങ്ങള് ജോലി ചെയ്യണ്ടോ? ഒ
ഇല്ല ഞാൻ ഏ ജോലിയൊന്നും ചെയ്യുന്നില്ല ട്ടോ.
ഏ അത് ശരി ആഹ് ആഹ്
ട്യൂഷനൊക്കെ എടുക്കു ന്നേഒള്ള്
അത് ശരി ആഹ് ഉം ഇല്ലല്ലല്ല അത് ഞമ്മള് വീട്ടിലെ ജോലിയ ല്ലെ ആഹ് ആഹ് ആഹ് ഇങ്ങനെയൊക്കെ ണ്ടാവുമ്പോ ങ്ങനെ ചെയ്ത് നോക്കാന്ന് തോന്നും.
ആ ആ ആ ആ ഇതൊരു നല്ല കാര്യ
ആഹ് ഞമ്മക്ക് പിന്നെ ആഹ് അങ്ങനെ പറയാണ്ടോ ഞമ്മക്ക് ഞമ്മളെ മക്കളെ രാവിലത്തൊക്കെ കയിഞ്ഞ് പറഞ്ഞയക്ക ക്കുമ്പോത്തിന്നന്നെ ട്ടായി ആഹ് ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ഞാങ്ങ ആ ആ ഉം ഉം